ഹലോ കേക്കുന്നുണ്ടാ
ആ ഇപ്പൊ കേക്കുണ്ട്.
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം
ചായയൊക്കെ കുടിച്ചാ?
ആ.
ഏ
എന്തേ ചായക്കൊക്കെ കടി
ചായക്ക് കടിയെന്നു ഇല്ല
അതാ
കടില്ലാത്ത ചായ കുടിച്ചത്
ആ
ഉം
എന്താ അവിടെത്തെ കാലാവസ്ഥ.
മഴയില്ല വെയിലും ഇല്ല ഒരും മൂടികെട്ടലിങ്ങനെണ്ട്
ആ
ഉം
വേറെന്തൊക്കയ ശ് ഷേശം എന്താ പരിപാടി വെറുതെരിക്കാണോ?
ആ
ആ
ഏ
രാത്രിക്കുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കല് രാത്രി വേറെ ഉണ്ടാക്കില്ലന്നോ
രാത്രി ഉണ്ടാക്കലണ്ട് ഇടക്ക് ചില ദിവസങ്ങളില് ബാക്കി ഉണ്ടെങ്കി ഉണ്ടാക്കൂല അങ്ങനൊക്കെ
ആ ആ നിങ്ങളാണോ ഉണ്ടാക്കല്
ഞാനൊന്നല്ല ഉമ്മ യുണ്ടാക്കല്.
അതെയോ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങളുള്ളെ
ഇല്ല ഞാനിന്ന്
അതെ.
ഏ
നിങ്ങക്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാ
ആ ഇൻണ്ടെയ് സ്കൂളിൽ പഠിക്കണ കുട്ട്യോളൊക്കെ ഇൻണ്ട്
ആ ക്ലാസ് കഴിഞ്ഞ് ഏതാണ്ട് സമയായിട്ടുണ്ടല്ലേ?
ഏ,
ക്ലാസ് കയിഞ്ഞ് വരാൻ സമയമായിട്ട്ണ്ടാവൂലേ?
ആഹ, സമയത്തൊക്കെ വരും.
അതെ. അവര് ക്ലാസ് കഴിഞ്ഞു വന്നാൽ ചോറാണോ കഴിക്ക്യ? അല്ലെങ്കി ചായ കുടിക്കലോ?
ചായ കുടിക്കും. അല്ലെങ്കിൽ ചോറ് വിശക്കുന്നുണ്ട്ന്ന് പറഞ്ഞാൽ ചോറ് കൊടു ക്കലുണ്ട്,
അഹ,
ഉം..
നിങ്ങളെന്തേലും ജോലി ചെയ്യുന്നുണ്ടോ?
ജോലിയൊന്നും ചെയ്യണില്ല. ഞാനീ കോശേ വർക്കിന്റെ ഏ ഫ്ലവറുകളും സ്ലൈഡുകളൊക്കെ ഉണ്ടാക്ക്ണ്ട്
അതെയ്ന്ന നിങ്ങള് പഠിച്ചത്?
അത് ഞാന് ആ ആറാം ക്ലാസ്ന്ന് പഠിച്ച ഓർമ്മക്കേ അങ്ങനെ ഉണ്ടാക്കും.
സ്കൂൾന്നു പഠിപ്പിച്ചതാണോ?
ആ സ്കൂളിന്നു പഠിപ്പിച്ചെന്നത് പിന്നെ ബാക്കി യൂട്യൂബ് നോക്കിട്ട് ഉണ്ടാ ആക്കിയതും
നിങ്ങൾ പോയി അയ്നൊരു കോഴ്സ് എടുത്ത് അങ്ങനെ പഠിച്ചതൊന്നുംഅല്ലല്ലേ? അല്ലാണ്ടെന്നേ ന്നൊക്കെ നോക്കി പഠിച്ചതാല്ലേ?
ആ
നിക്ക് ഓർഡറൊക്കെ നല്ല കിട്ടാറുണ്ടോ?
ഏയ് ഇങ്ങനെ ഇണ്ടാക്കി വെച്ചത് കടേൽ കൊടുക്കും അല്ലെങ്കിൽ അടുത്തുള്ളോൽക്ക് കൊടുക്കും അങ്ങനൊക്കെ കൊടുക്കുള്ളൂ ഓർഡർ
ആ കടേല് കടേലൊക്കെ വാങ്ങുവോ ഓല്
ആ കൃഷി.
എത്ര പൈസാ
ഇതിന് ഒരു ജോടി രണ്ടെണ്ണം ഇണ്ടാവില്ലെ ലിരു ഇരു പ്യ ഫോട്ടോ മൊത്തം എന്റെ
ആഹ് ആഹ്
ഇങ്ങനെ വിടോണ്ടി ആരൊക്കെ എന്തൊക്കെയാന്നൊന്നും അറിയില്ല. എൻ എന്റീക്കൊന്നു വിട്ട് ചോദിച്ചാ മതി അപ്പപിന്നെ
അതെയോ എന്തൊക്ക്യ എണ്ടാക്കാറ് അതോണ്ട്
തൊപ്പി ഇണ്ടാക്കും പിന്നെ ബേഗിണ്ടാക്കും.
ബാഗ് എങ്ങനത്തെ ബാഗ് സ്മൈലിടെ ബാഗോ നമ്മള് ബുക്കൊക്കെ ഇടാൻ പറ്റിയ ബാഗോ
ബുക്കൊക്കെ ഇടാൻ പറ്റിയ ബാഗ് അല്ല. അങ്ങനത്തതും ഉണ്ടാ ക്കാ വെല്തും ഇണ്ടാക്കാ ഞാൻ ഇണ്ടാക്കിയത് ഞാൻ വിട്ടെണ്ട് ഫോട്ടോ പിന്നെ എന്താന്നറിയോ ഞമ്മളീ പേഴ്സ് ഇണ്ടാവൂലേ ഹാൻഡ് ബാഗ് ഇണ്ടാവില്ലേ അത് അങ്ങനത്ത നല്ല വെല എണ്ടാവുന്നു നൂല് നമ്മള് വാങ്ങി ഇണ്ടാക്കുമ്പളെ നല്ല വെ തങ്ങലൊക്കെ വെ വെച്ച് പിടിപ്പിക്കുമ്പളേ. നാന്നൂറും അഞ്ഞൂറൊക്കാവും
അത്രൊക്കെ നമ്മള് കയ്യോണ്ട് ചെയ്യുന്നല്ലെ നമുക്കന്നത് ഹാർഡ് വർക്കാണല്ലോ അത്
ഏഹ് വേണെങ്കി പറയുണ്ടൂന്ന് ഞാൻ കൊരിയർ ചെയ്തരണ്ട്
ആഹ് അഹ്
പിന്നെ
വേറൊന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം.
ഭക്ഷണം സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ?
ഇണ്ടാക്കാറൊക്കെണ്ട്.
അതെ. പൊറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ ഫാസ്റ്റ് ഫുഡ്?
പത്ത് മണിക്കോ?
പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ടോ?
ആഹ് ഇക്കിഷ്ടാണ് പൊറത്തുന്ന് ഫുഡ് കഴിക്കണോ
ഉം ഉം അതാണല്ലോ എല്ലാരിക്കും ഇഷ്ടുണ്ടാവാപ്പൊ. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന് പ്പ നമുക്ക് വെറൈ റ്റി ഫുഡൊക്കെ കഴി
ഉം ബ്രോസ്റ്റ്, ഷവർമ, ഷവായ, അങ്ങനത്തെ ഫുഡുകളൊക്കെ നല്ല ഇഷ്ടാക്കും.
ആഹ് അതൊക്കെ നമ്മളാണെങ്കിൽ ബ്രോസ്റ്റ് ഒന്ന് നമ്മള് വീട്ടിൽ ഉണ്ടാക്കിറ
ഏയ്.
അതൊക്കെ നമ്മൾ പോയി കഴിച്ചാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളു.
ആഹ് അതൊക്കെങ്ങനെത്തന്നെ.
നിങ്ങവിടെ അടുത്തൊക്കെ ഷോപ്പൊക്കെണ്ടോ ഇങ്ങനെത്തെ നല്ല സാധനം കിട്ടുന്നേ?
ഷോപ്പുകളൊക്കെണ്ട് പൊരിക്കടീടെ അങ്ങനെത്തെ ഷോപ്പുകളുണ്ട്.
ഇപ്പെല്ലാടിത്തും ഉണ്ടല്ലോ കൊറെ ചായന്റൊക്കെ സ്പോർട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പെല്ലാരും ചായ കുടിക്കാൻ പോവാ വർത്താനം പറയാ അങ്ങനത്തെ തിരക്കുള്ളകൊണ്ട് നല്ല ഷോപ്പൊക്കെണ്ടല്ലോ. അതിന് പറ്റിയ ആംബിയൻസില്.
ആഹ്.
വേറെന്തൊക്കെ?
വേറെന്താ നല്ലത് നിങ്ങളെ ശേഷം എന്തക്കെ ചായ കുടിച്ചോ?
ഇല്ലവിടെ ചായ കുടിക്കാന് ആറുമണിയൊക്കാവും പിന്നെ എന്തെങ്കിലും കടിയൊക്കെ ഇണ്ടങ്കില് ചായടിക്കുള്ളൂ
ആഹ
എപ്പോഴും ചെയ്യുടിക്കും ചെയ്യുഡീക്കാൻ തോന്നണം
അത ശരി
ങ്ങൾ രാത് എപ്പളാ ഭക്ഷണൊക്കെ കഴിക്കാറ്
ഞാൻ നാർത്ത കഴിക്കും ഒമ്പ മണിയക്കെ ആവുമ്പോ കഴിക്കും
ആ രാത്രിത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുന്നാണല്ലോ നല്ലത്
അതന്നെ ഞാൻ വയിറ്റ് കൂട് അറുപത്റ അ അറുപത് സംതിങ് ഉണ്ട് അപ്പൊ ഞാൻ പിന്നെ ഒന്ന് കൊറ ഇട്ട വിചാരിച്ചിട്ട ഭക്ഷണം കഴിക്കും
ഭക്ഷണം അങ്ങനെ കൊറച്ചാ വയറ്റ് കുറോ
ആഹ ഭക്ഷണം കഴിച്ചിട്ട്ന്നല്ലേ തടി കൂടുന്നു എ നല്ല വളപ്പുണ്ടാാവും അപ്പൊ ഞാനങ്ങനെ പകലങ്ങനെ കഴിക്ക കട്ടോ രാത്രി അന
നമ്മളിപ്പോൊ ഒരു ഡൈറ്റ് എടുത്ത് നമ്മള് നല്ല ഭക്ഷണം കൊ കഴിച്ചിട്ട കഴ ഇ നമ്മള് ഭക്ഷണം അത് കുറച്ചാ പിന്നെയും നമ്മൾ കുറഞ്ഞത് തോന്നുമ്പ പിന്നേും നമ്മൾ പയ പോല ഫുഡ് കഴിക്കുംല്ലേ
ആഹ
ആഹ അപ്പൊ പിന്നെ അതേപോലെ തടിക്കല്ലാം അയ്ൽ ഭക്ഷണം കഴിക്കാണ്ട നിക്കുന്നെലൊന്നും കാര്യല്ലല്ലോ
ഭക്ഷണം കഴിക്കാതെ ചിലവർ ഇത്ര ഭക്ഷണം കഴിച്ചാലും തഠിക്കൂല അങ്ങെ
ആ അങ്ങനത്തെല്ലാം ഉണ്ട് ചെലവല ഭക്ഷണം കഴിച്ചിട്ട് തടിച്ചേേഷം പിന്നെ മെല്ലിഞ്ഞന്ന് തോന്നുമ്പോൾ പിന്നെ പരി പോലെ ഭക്ഷണം കഴിക്കുമ്പോ അതേപള്ളു അങ്ങനെയ ചെയ്യുന്ന കാര്യ ഇല്ലല്ലോ
ആ
നിങ്ങൾ ഡയറ്റർ എടുക്കാറുണ്ടോ
ഏ
െടുക്കാറുണ്ടോ
അങ്ങനെ പറഞ്ഞാ വ്യാഴാമോ
ആഹ അ
ഇടക്ക എപ്പഴെങ്കിലും ഫോണിൽ നോക്കിട്ടേ
ആ അത് സ്ഥിര ആക്കാുള്ളാണല്ലോ
സ്ഥിരയ്ക്കാനായൻ നിക്കാറില്ല ഒരു ടൈം അയി മാറ്റിയക്ക ഉണ്ട
അയിന്റെ സമയം ഉണ്ടാവലല്ലേ
ചെറിയ കുട്ടിയല്ലേല്ല എല്ലാത്തിനൊന്നും ടെ ട്ടൂലെ ഞൻ എങ്ങനെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുക തുടക്കക്ക
സമയം ഉണ്ടാവില്ലേ
ഉം ഓണ ഇങ്ങനെ വാഴയൊക്കെോന്ന എട്ട് മാസായിട്ടുള്ളേ
നടക്കണ്ടിട്ടല്ലേ
ഏ
നോക്കി നടക്കണ്ടിരൂല്ലേ
ഉം നല്ല വിശേഷം കൊഴപ്പൊന്നുമല്ല എങ്ങനെ പോണ്
നാളെ ഇപ്പൊ നോമ്പല്ലേ
ആഹ
ഉം
നോമ്പാണ് നോമ്പ്നോക്കണംന്ന് വിചാരിക്ക്ണ്ട്
ആ മയക്കാല തണുപ്പൊക്കെ ഉണ്ടാവും ഇപ്പൊ നോമ്പോറ്റ എങ്ങനെ ഇണ്ടാവാറിഞ്ഞുടാ. വിഷപ്പായിക്കും കൂടുതലായിട്ട്. പിന്നെ വേറെന്തൊക്കെയ വർത്താനം?
നല്ല വർത്താനം. പിന്നെ എന്റെ കുട്ടികളൊക്കെ എന്നെ കെട്ടി ചോടത്താന ആകേ
ഏ കുട്ടികളൊക്കെ ഒറ്റക്കെ നിക്കുവോ?
ആഹ്.
ആ അപ്പൊ സ്കൂളിലൊക്കെ മാറ്റിച്ചു കൊടുക്കാനൊക്കെ ആരാ
അതൊക്കെ മദർലോ ഉണ്ട് പിന്നെ നാത്തൂന്മാരുണ്ട്. ആവര് റെഡിയ ഉം. ഒരാഴ്ച വന്നിട്ടായി ഞാന്.
ഏ അങ്ങനെയൊക്കെ നിങ്ങളെ കാണാണ്ടങ്ങനെ നിക്കുവോ?
കാണാതിക്കൊക്കെ ചെയ്യും. സങ്കടൊക്കെണ്ട് പാവാണ് ഞാൻ ഇവിടൊട്ടായിയിലും പണിയ തുടങ്ങാൻ കാരണം ഇങ്ങടെ പോകുന്നേ.
അതെ ആ അവിടെ പൊടിയൊക്കെ ഉണ്ടാവൂലേ.
നിങ്ങള് നിങ്ങ അവിടുന്ന് മാത്ര ആയിരിക്കില്ലേ പോകാൻ പറ്റ ഇവിടന്ന് പോകാൻ പറ്റുണ്ടാവില്ലല്ലേ
പറ്റൂലേ കൊറെ ദൂരല്ലേ
പിന്നെ ലീവ് ആക്കുന്നും പരിധീണ്ടല്ലോ ലീവക്കാനും പറ്റുണ്ടാവില്ല. കൂടുതല് ശനിയും ഞായറും ഇങ്ങോട്ട് കൊണ്ടുവരൽ ആണോ?
ശനിയും ഞായറും അ ഇത്രേര കൊണ്ട് വന്നിട്ട് ഇ ഞാൻ വന്നി ഒരാഴ്ചയിരിക്കും ഇതുവരെ വന്നിട്ടൊന്നും ഇല്ല ഓരു ഇനി നാളെ വരണന്ന് പറിയണ്ട് നാളെ ഇനി
എന്ന ഓക്കെ
ആ എന്നാ ശരി